ഹലോ
സുഖായിട്ട് പോന്നു
ആഹ ആഹ കേൾക്കാ എടെൽ എന്തോ റേഞ്ചിന്റെ പ്രശ്നം വന്ന് തോന്നണു പ്പൊ ശരിയായി
ഇഡെലെന്തോ റേഞ്ചിന്റെ പ്രശ്നം നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നം വന്ന് തോന്നണൂന്ന് പറയാ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഇങ്ങിട്ട് കേൾക്കാലോ അങ്ങിട്ട് കേൾക്കണില്ല്യാ
ആഹ കേൾക്കുന്ന്ണ്ട്
ആഹ് അന്നെ എടേൽ എന്തോ നെറ്റ്വർക്കിന്റെ പ്രശ്നം വന്നതാ തോന്നണന്ന് പറയാം ഇല്ല മഴ പെയ്യാറായി ഇങ്ങനെ നിക്കണ് മൂടി കെട്ടി
ഉം ചായ കുടിച്ചോ
ആഹ് ചായവിടെക്കെ കഴിഞ്ഞു അവിടെ എങ്ങനെ മഴ ഉണ്ടോ
എവിടെ മഴക്കാറില്ലാത്തോ എല്ലാം
ആഹ് ഇവിടെപ്പോ രണ്ടോസായിട്ട് ഇങ്ങനെ ഇടക്ക് മഴ പെയ്യും ഇട വെയില് അങ്ങനെ
ഇവിടെ അങ്ങനെ തന്നെപക്ഷെ ഇന്ന് ഫുള്ള് വെയിലാരുന്നു
ആഹ് ഇന്ന് ഇവിടെ ഒരു ഒഴിവുണ്ട് ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് മഴ ഡ്രസ്സുകളൊെക്കെ ഉണങ്ങി കിട്ടാനും കുട്ടികളെ യൂണഫോമൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെയാണ് പണി
ആഹ് അതെ മഴ ഉണ്ടാവുമ്പോൾ നല്ല സുഖാണ് പക്ഷെ താണ് പ്രശ്നം ഡ്രസ്സൊന്ന് അലക്കിയത് ഉണങ്ങില്ല
ഉം യൂണിഫോമും ഒക്കെ രണ്ട് ജോടി യൂണിഫോമ് ഉള്ളെങ്കിൽ ഉണങ്ങി കിട്ടാനാണ് പണി ഒരു സ്കൂള്‌വിട്ട് വന്നിട്ട് വേണ്ടേ അടുത്ത ദിവസത്തേക്കുള്ളള്ളത് ഉണക്കിെടുക്കണമെങ്കിൽ
ഉം സ്കൂള് വിട്ട് വന്നോ പിള്ളേരൊക്കെ
ആഹ് ഇനിപ്പോ ഒരാളെ സ്കൂള് പോണള്ളൂ അത് രണ്ട് മണിയാവുമ്പോ വരും
ആഹ്
രാവിലെ ഏഴര ആവുമ്പോൾ പോയി രണ്ട് മണിയാകുമ്പോൾ വരും
രണ്ട് മണി വരെള്ളൂ ക്ലാസ്
ആഹ് രണ്ട് മണി വരള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഈവനിങ് ട്യൂഷന് പോകും
ആഹ് അടുത്തന്നാ
ആഹ് അടുത്തന്നെ
ഉം ഏതാ മറ്റേ വീട്ടില് പോകുന്നാ ട്യൂഷൻ
വീട്ടിലല്ല മോറൽ എഡ്യൂക്കേഷനാ
ആഹ് ഇൻസ്റ്റിറ്റ്യൂഷനാ
ആഹ്
ഉം എങ്ങനെ പഠിത്തൊക്കെ നല്ല പോവല്ലേ
ആഹ് കൊഴപ്പല്ല അവൾക്ക് പഠത്തത്തിലേറെ കളി മൊബൈൽ ഫോൺ ഒക്കെല്ലേ ഉം അതന്നെയാണ് കാര്യായിട്ട് ഇപ്പൊ ടി വി ഒന്നും ആർക്കും വേണ്ട ഒക്കെ മൊബൈൽ ഫോൺ അല്ലേ
അതെ
ഇവിടെ പിന്നെ ടി വി ആദ്യെ ഇല്ല അതുകൊണ്ട് അതിന്ന് ചെലവും ഇല്ല
ആഹ് ഇങ്ങള് മൂവിയൊക്കെ കാണലുണ്ടോ
ആഹ് ടെലഗ്രാം ബാൻഡ് ആയില്ലേ ടെലഗ്രാമിൽ അങ്ങനെ കണ്ടിരുന്നു
ടെലഗ്രാമില് കൊറേ മൂവി ഇറങ്ങി ടി ടിയിൽ ഇറങ്ങിയ ടൈമിൽ തന്നെ കറക്റ്റ് ബേൺ ആയി
ബാൻഡായി ഉം
ഉം
ഇനിയിപ്പോ അതൊക്കെ തുറക്കട്ടെ ഇനിപ്പോ ഏതെങ്കിലും സൈറ്റ് കൂടെക്കെ അങ്ങനെ കേറി കാണണം
അതെ പക്ഷെ നാളെങ്ങാനും തുറക്കുന്നു പറഞ്
ആഹ് അറീല്ല ഞാൻ അയിനെ അയ്നെ കുറിച്ച് അറിഞ്ഞിട്ടില്ല ഞാൻ കുറെ ഫിലിം ഡൗൺലോഡ് ചെയ്ത് വച്ചതായിരുന്നു ഒക്കെ പോയി
ആഹ്
നെറ്റ് കിട്ടുമ്പോ ഡൗൺലോഡ് ചെയ്ത് വെക്കാന്നുള്ളതിലൊക്കെ സെർച്ച് ചെയ്തിട്ടതായിരുന്നു ആഹ്
അപ്പൊ ഒരു ദിവസം മൂവി കാണാൻ വേണ്ടി എടുത്തപ്പോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോ കിട്ടുന്നില്ല
ആഹ് ഞാനിവിടെ ഫ്രൈഡേ ഫ്രൈഡേ ആണ് ഞാൻ കാണ ഫ്രൈഡേ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആവും വൈ അവൾക്ക് ട്യൂഷൻ ഇണ്ടാവൂല അപ്പൊ പിന്നെ ക്ലാസ് കഴിഞ്ഞ് രണ്ട് മണിക്ക് ആള് വന്ന് കഴിഞ്ഞാ പിന്നെ ഞാനും ഫ്രീയാ ആഹ് സമയത്ത് കാണാന്ന് വിചാ ച്ചിട്ടാണ് ഞാൻ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ശരിയാക്കി വെക്കുള്ളു അങ്ങനെ നോക്കിയപ്പഴാണ് ഇപ്പതുപോലെ ഒന്നും കിട്ടണില്ല
നീറ്റ്ത് അല്ല നീറ്റ് എഴുതിയില്ലായിരുന്നു സയൻസ് കഴിഞ്ഞപ്പോ സയൻസ് എടുത്തപ്പം
ഇല്ലല്ല നീറ്റൊന്നും എഴുതീല്ല സയൻസെ തുമ്പിനെ കൊണ്ട് കല്ലെടുക്കണ പോലെ എടുപ്പിച്ചതാണ്
എന്റെ ഹസ്ബന്റിന് ഡോക്ടറാവാനാര്ന്നു ആഗ്രഹം പക്ഷെ ഓലെ വീട്ടില സാമ്പത്തിക സ്ഥിതി കൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് മുപ്പർക്കയിന് പറ്റിയില്ല വേറെന്തൊക്കെയോ കോഴ്സ് പഠിച്ചിട്ട് അങ്ങനെ ഗൾഫി കേറി പോയതാ മര്യാദക്ക് ഹ്യുമാന്റീസിന് ചേർന്ന ഇന്നെ പിടിച്ച് സയൻസിന് കൊണ്ടോയിരുത്തി തുമ്പിനെ കൊണ്ട് കല്ലെടിപ്പിച്ചണ പോലെ എങ്ങനെയോ പത്താം ക്ലാസ്സിലൊരഞ്ച് ഏ പ്ലസ് സയൻസ് വിഷയങ്ങൾളൊക്കെ എ പ്ലസ് വാങ്ങി അപ്പൊ അത് വി കണ്ടപ്പോ എന്റെ ഹസ്ബന്റ് വിചാരിച്ചു ഞാൻ ഭയങ്കര പഠിത്താണ്
അതല്ല മൂപ്പരെ സ്വപ്നോ ഇങ്ങളിലൂടെ തന്നെ കൂടെ
ആഹ് എനിക്കാണെങ്കി ഈ ഡോക്ടർ പഠിക്കാനുള്ള ബുക്കിന്റെ വെയിറ്റ് കാണുമ്പോ തന്നെ എന്റെ കസിന് ഡോക്ടറാണ് ആള് പഠിക്കണ ബുക്കിന്റെ അതിന്റെക്കെ കട്ടി കട്ടി കാണുമ്പോ തന്നെ ന്റെ ബോധം പോവും ആഹ് ടൈപ്പ് സാധനം ഞാ ഇന്നെ കൊണ്ട ഡോക്ടർ ആക്കാൻ വേണ്ടി സയൻസ് ചേർ സയൻസ് കഷ് തട്ടീം മുഷ്ടനാ പാസായി കിട്ടിയതന്നെ
ഞാന് നീറ്റിന് പോയിരുന്നു ഞാന് ഒരു ഇയർ
കൊടുത്തിട്ട് ഇനി അതിനെ സമ്മയിച്ചില്ല സമ്മയിക്കാതെ പ്രൈവറ്റിൽ കൊണ്ടു പോയി ചേർത്ത അവിടെയാണെങ്കിൽ മര്യാദ സാറമ്മാരൂല്ല അങ്ങനെ കൊറെേ പെട്ടു ഫിസിക്സ് ഒക്കെ പാസേ ആവൂലാന്ന് വിചാരിച്ചോ എങ്ങനെയൊക്കെയോ പാസ്സായി അത്രേ ഉള്ളു
അതെ ഓഹ് ഫിസിക്സൊക്കെ ആലോയിക്കാൻ വയ്യാ
മ് ഇപ്പൊ ഇന്റെ നാത്തുവിന്റെ മോള് സയൻസ് അടുത്തത് ഓരോ ടെക്സ്റ്റ് ബുക്ക് പൊക്കി പിടിച്ചിട്ട് വരും ഇതൊന്ന് പറഞ്ഞരോ ആന്റിയെച്ചിട്ട്ന്നക്ക പറയും ഞാൻ പഠിച്ച സമയത്തുള്ളത് എനിക്കറിയില്ല പിന്നെ എങ്ങനെ ഞാനിതിലുള്ളത് അനക്ക് പറഞ്ഞു തര ചോയിക്കും ഞാന്
ആഹ് അങ്ങനെ അങ്ങനെ കൊണ്ടോയി ചേർത്തതായിരുന്നു അയിനെ അപ്പൊ നീറ്റൊന്നും എഴതാൻ ഞാൻ മെനക്കെട്ടിട്ടേ ഇല്ല പാസായല്ലേ ഭാഗ്യംന്ന് വിചാരിച്ചു
ഞാന് വൺ ഇയർ നീറ്റ് കോച്ചിങ്ങിനൊക്കെ പോയിരുന്നു പക്ഷെ
ആഹ്
എക്സാം എഴുതിയപ്പ നടക്കൂല മനസ്സിലായി
അഹ് ഇന്റെ കസിൻ അങ്ങനെ തന്നെുമോ അത് വേണന്ന് വിചാരിച്ച അങ്ങനെ അതിനായിട്ട് മെനക്കെട്ടിര്ന്ന് പഠിച്ച് അങ്ങനെ എഴുതി ആളിപ്പോ ഡോക്ടറായി എം ബി ബി എസ് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പ എം ഡി ചെയ്തോണ്ടിരിക്ക ജനറൽ മെഡിസിനില്
ആഹ്
അയിന്റെ ഇടൽ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയായി ഹസ്ബൻഡിന്റെ കൂടെ ലോകം മുഴുവൻ ചുറ്റണുഉണ്ട് അതിന്റെ കൂട്ടത്ത്ൽ പഠിക്കണുണ്ട് ആ അങ്ങനെയൊക്കെ മണ്ടള്ളലോടെ നടക്കും.
അതെ.
പുസ്തകം തറന്നക്കുമ്പോഴേ ഉർക്കം വരുന്ന എനിക്കൊന്നും അത് നടക്കൂല പിന്നെ ഞാൻ ആദ്യം ആ വാഴിക്ക് ഒന്നും പോയിട്ടില്ല റേഡിയേഷൻ തന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിന്ന്ന് വെച്ചാല് ഞാൻ എനിക്കത് മതി. കോഴസ് എന്തെിലുന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത സയൻസ് എടുത്തല്ലോ അപ്പനി എന്തെിലും. ഹോസ്പിറ്റൽ കോഴ്സ് ബി എ ഇംഗ്ലീഷ് എടുക്കാൻ താല്പര്യമല്ലാത്തതുക കൊണ്ട് മാത്രം.
ഉം അപ്പൊ ട്രെയിനിങ് കംപ്ലീറ്റ് ആാക്കാൻ പറ്റിയില്ല അല്ലേ?
ട്രെയിനിങ് ഞാന് സി ടി എം ആർ ഐ അതൊക്കെ ചെയ്തു പക്ഷെ പിന്നെ ലാസ്റ്റ് ചെയ്യണ്ടയിനത്. എക്സറേ ആയിരുന്നു എക്സറേ നമുക്ക് റേഡിയേഷൻ ഡയറക്റ്റ് നമ്മള് ദേഹത്ത് തട്ടണ അല്ലേ? അപ്പൊ പ്രെഗ്നന്റ് ആയതൊണ്ട് ഒരു സമ്മയിച്ചില്ല ഹോസ്പിറ്റല്ന്ന്. സമ്മയിച്ചില്ല എന്തെങ്കിലും പ്രശ്ന ആയി കഴിഞ്ഞാല്. ഏപ്രോൺ ഒക്കെ തരും പക്ഷെ നല്ല എന്തെങ്കിലും കോപ്ലിക്കേഷൻ വന്നെങ്കിൽ കുട്ടക്ക് എന്തെങ്കും പ്രശ്നം വന്നെങ്കിൽ അത്. പ്രോബ്ലം ആവും ഹോസ്പിറ്റലിന് ഭയങ്കര പ്രോബ്ലം ആകും പറഞ്ഞിട്ട്. അങ്ങനെ ഓൽ വേണ്ടാ പറഞ്ഞു ചെയ്യേണ്ടാ പറഞ്ഞു. പിന്നെ ചെയ്യായിരുന്നു നെക്സ്റ്റ് ഇയർ വേണമെങ്കി ചെയ്യായിരുന്നു പക്ഷെ അതിനൊന്നും പിന്നെ പറ്റിയില്ല.
പക്ഷെ അത്ര ഏജ് ഒന്നും ആയില്ലല്ലോ ഇനിയും പഠിക്കാലോ ഇനിയും.
ഏജ് ഒന്നും ആയില്ല പക്ഷെ പിന്നെ അങ്ങോട്ട് പഠിക്കാന് തോന്നില്ല പിന്നെ കുട്ടികളെ പിന്നാലെങ്ങനെയൊക്കെ നടന്നപ്പോ പിന്നെ എന്താവശ്യത്തിനു ചോദിച്ചാലും പൈസൊക്കെ തരാൻ ആൾ ഉണ്ടായോണ്ട് പിന്നെ ജോലിക്കൊന്നും പോകൻ തോന്നില്ല. സത്യം പറഞ്ഞാപ്പൊ മടിപിടിച്ചു.
ഉം ആ
ആവശ്യം പറഞ്ഞാ മതി പൈസ അക്കൗണ്ടിൽ റെഡിയ അപ്പൊ പിന്നെ. അപ്പൊ മടിയാണ് ഇപ്പൊ ഇന്നോട് ഇങ്ങോട്ട് പറയും. ഏതായാലും കുട്ടികളക്കെ വലതായിട്ട് ജോലിക്ക് പൊയ് ക്കോ ഞാൻ പറയും ഞൻ ആലോചിക്കട്ടെ പറയും.
ആഹ.
ഇപ്പ ഇങ്ങനെ ഇരുന്ന് മടിയായി അപ്പൊ പറ ഇപ്പൊ മടിച്ചിയായി പറയും.
ആഹ ഇനിയിപ്പോ എങ്ങനെയാലും ഒന്ന് പോയി കിട്ടട്ടെ പണിക്ക്.
അതെ ഇനി എങ്ങനെങ്ങനെ ദിവസം ങ്ങനെ പോയാ മതി സുഗാണ് ഇവിടെങ്ങനെ. വട്ടിലിരുന്ന് നമുക്ക് ഇങ്ങെനെ ഓൺലൈൻ കൂടെങ്ങനെ ഓർഡർ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഞാന് അത് പറയും ഭയങ്കര സുഖ പുറത്ത കൂടെ പോണ്ടല്ലോ പക്ഷെ പുറത്ത ഒക്കെ പോവും പോകാൻ ആഗ്രഹക്കെ ഉണ്ട് ഡെയിലി പോയി വരുന്നൊക്കെ രസ് പക്ഷെ കൊറച്ച് കഴിയുമ്പോൊക്കെ അതും മടുക്കും കാരണം. കുട്ടികളൊതൊക്കെ കഴിഞ്ഞ് പോയി വരുമ്പോക് ഞാൻ വീണ്ടുടയെടാവും പിന്നെ.
ആ കുട്ടികളെ പിന്നാലെ ഓടേണ്ടിവരൂല്ലേ?
അപ്പൊ അതൊക്കെ വിചാരിക്കുമ്പോ. കെരുതുംവേണ്ട തൽക്കാലംങ്ങനെയാണ് പോവാ. എന്നിട്ട്. പിന്നെയോ? അമ്മക്ക് ഇനി എപ്പഴാ വരാ?
അമ്മക്ക് നൈറ്റ് ഡ്യൂട്ടിയാ അപ്പൊ അമ്മ. ഒരു ഏഴായിരൊക്കെ ആവുമ്പോ പോ എട്ട് മണിക്കാ തുടങ്ങാ അപ്പൊ.
ആ.
അപ്പോഴേക്കും പോയാൽ മതി.
ആ അച്ഛനും ചേച്ചിയൊക്കെ വന്നോ?
ഇല്ലാ വന്നില്ല അവര് അമ്മ പോവാനാണ് നേരത്ത് വരും.
ആഹ
ഉം
ചേച്ചി എന്താ ടീച്ചറാ
അല്ല ചേച്ചി സൈക്കോളജി ആയിരുന്നു പിജി കഴിഞ്ഞ് പിന്നെ വർക്ക്ന് കേറിയാര്ന്നു ഒരു കൗൺസിലിങ് കൗൺസിലറായിട്ട്
ആഹ്
പിന്നത് അവ്ട്ന്ന് എന്തോ റിസൈൻ ചെയ്തിട്ട് ഇപ്പം ഇവടെ ബിസ്സ്നസ് പാർക്ക്ണ്ട് അപ്പ അവടെ വർക്കെയ്യാ അപ്പ അവ്ട്ന്ന് വര്ന്ന
ആഹ്
ഹ്മ്മ് നെറ്റിന് പ്രിപ്പയറെയ്യുന്നുണ്ട് ചേച്ചി
ആഹ് അപ്പൊ പിന്നെ ഏഹ് എല്ലാം കൂട ഒന്ന് ഒന്നിച്ച് കൊണ്ടോല് നടക്കൂലലൊ അയ്ന് നല്ലോണം പഠിക്കെന്നെ വേണ്ടേ നെറ്റിന് ബുദ്ധിള്ളോല്ലൊക്കെ പഠിച്ച് നേടട്ടെ
അതെ അതെ
ഇന്റെ തലേല് ഇപ്പ മഞ്ഞപ്പൊടിന്റിം മൊളക്പൊടിന്റെ അരിന്റെക്കെ കണക്ക് മാത്രേ വരൊള്ളൂ
ഏഴെട്ട് വർഷായി ഇപ്പൊ ഇതിന്റെ പിന്നാലാവോണ്ട് ആഹ് വല്ലപ്പോഴൊക്കെ ഞങ്ങക്ക് ഇവ്ടെ ഞങ്ങളെ ഇവടെ ഇവരെ അളിയന് ഇതിന്റെ ഷോപ്പാ സൂപ്പർ മാർക്കറ്റാ
ഓഹ് അപ്പ അവ്ടെ പോവാലൊ
അവടെ പൂവല്ല അവ്ട്ന്ന് ആള് ഇങ്ങട്ട് കൊണ്ടെന്നെരാ നമ്മള് മൊബൈലില് ലിസ്റ്റ് ആണ്ട് ഇട്ടോട്ത്താല് പുള്ളി ഒഴിവ്നനുസരിച്ച് അവടെ കൊണ്ടെന്നെരും, അപ്പൊ പൊറത്ത് പോവുന്നൊക്കെ കൊറവാ
ഉം ഹസ്ബൻഡ് വന്നിരുന്നോ വെക്കേഷൻല്-
ഹസ്ബൻഡ് ഇപ്പൊ പോയിട്ട് രണ്ട് മാസായിട്ടൊള്ളു
പോയി ഓഹ് ഇനി വെ ഇനിപ്പോ
ഓന് കൺവക്കേഷൻ സെർമണിണ്ടായിരുന്നു ഓന് കേ ജി ഒക്ക കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻറ്റേഡ്ക്ക് പോവാൻ വാണ്ടീട്ട് അപ്പൊ ഏഹ് ആള് ഞങ്ങളാ ഖുർആനൊക്കെ പഠിച്ചിട്ട്പ്പ ഇങ്ങനെ എറങ്ങിയതാ അപ്പൊ അയ്ന്റെതാ ലൊക്കേഷന്റെ സെർമണിക്ക് അന്ന് മൂന്ന് മാസം ഇവടെ നിന്ന് അങ്ങനെ പോയി
ഹ്മ്മ്
ഇനി അട്ത്ത വെക്കേഷന് ഈ പ്രാശ്യം വെക്കേഷനായപ്പോക്ക് മുപ്പര് പോയി വെക്കേഷൻ ഞങ്ങള് ഇവ്ടെ വീട്ട്ല് തന്നെ ബോറടിച്ചിര്ന്നു അപ്പ ഇനി അട്ത്ത പ്രാവശ്യം വെക്കേഷന് വെരാ പിന്നെയോ ആഹ് ശെരിന്നാ
ഹ്മ്മ് ഓക്കെ.